ത്ത്നണ്ടൊ
ആഹ പറയു എന്തെക്കെണ്ട്
എന്തെക്കെണ് വിശേഷം സുഖാണോ ഭക്ഷണംകഴിച്ചോ
ആഹ് ചായന്റെ ടൈംആയല്ലോ ചായ കുടി ആഹ ചായുടിയൊക്കെ കഴിഞ്ഞു അവടെ കുടിച്ചോ
ആഹ് കുടിച്ചില്ല ഇപ്പ ചോറ് കഴിച്ചേഒള്ളൂ ഞാൻ
ഏ ഈടൈമലോ
ഇപ്പ ആഹ് ഇപ്പകഴിച്ചേള്ളൂ.
ആഹ വൈകിയാണോ അവിടെക്കെ കഴിക്കല്
ഉം ആഹ് അങ്ങനേംപറയ
ആഹ അത് ശരി പണിയൊക്കെകഴിയുമ്പോത്തിന് ആഹ് എട കട്ട്ണ്ട്
കുട്ട് ആണോ കുട്ടിളൊക്കെണ്ടേ അപ്പോ നേരംവൈകും ചെറിയൊരുമോള്ണ്ട് ഒരുവയസ്സ
ആഹ് ഞാന് ഇൻക്കതിലുംചെറുതൊന്ന്ണ്ട് പ്രസവിച്ചടു അഹ് ആഹ് ഒരു മാസായി
ആഹ് എങ്ങനെ ഉഷാറ്ണ്ടൊ കുട്ടി
ആഹ് കൊഴപ്പൊന്നുല്ല ഉഷാറായി പ്പഒറങ്ങാണ്.
അഹ് ശരി
ഉം പെങ്കുട്ടിയാണ്.
ആഹ അന്റരു കുട്ടിയന്ന മൂന്നാമ
ഏ ആഹ് മുത്തൊട്ടിളക്കെ ഇവടെണ്ട്
സ്കൂളും എങ്ങനെ സ്വന്തംവീട്ടിലാണോ
ഏ അല്ല ഹസ്ബന്റെ വീട്ടിലാ പ്പൊ
അവിടെണോ പെറ്റ് കിടക്കുന്നപ്പോ
ആ നീ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോ വീട്ടക്ക് പോവും
അപ്പൊ കുട്ട്യളെ സ്കൂളൊക്കെ എങ്ങനെയാ
സ്കൂൾ അവിടന്നും പോവാ കൊഴപ്പല്ല മദ്രാസക്ക് പോവാൻ പറ്റൂല
ആഹ്
അപ്പൊ കൊറച്ചിസം മദ്രസ ലീവ് എടുക്കാന്ന് കരുതി.
ആഹ് നോർമൽ ഡലിവറിയായിരുന്നോ?
ആഹ് നോർമലായിരുന്നു കൊഴപ്പൊന്നുല്ല മൂന്നാമ ത്തെവുമ്പോ കെടക്കാനൊന്നും സമയല്ല
അതെ അതെ മൂത്തകുട്ട്യാളെ നൊക്കണ്ടലേ
കെടത്തൊന്നൂല്ല
പ്രസ് നോക്കാനൊകേരെങ്കിലും ണ്ടോ?
ഏഹ് ആഹ് നോക്കാനൊന്നും ആരുല്ല ഞാന് ഈ പ്രസവിച്ച്കടക്ക്ണ സ്ഥലണ്ടല്ലോ അതിലാണ്
ആഹ് ആ അവിടെയാണോള്ളത്.
അ ആഹ്
ആഹ് അപ്പൊ കൂടാരാല്ലേ
കൂടാരൂല്ല ഞാനും മക്കളും ഹസ്ബന്റ് മാത്രം മ്മ മാർക്കൊക്കെ ഹസ് ഹസ്ബന്റ്ണ്ട് പക്ഷേ - രാവിലെ അല്ല കടിക്ക് പോവും ഉച്ചവരെണ്ടാവും ഉം
ആണോ
ഉച്ചവരെ വീട്ടിലുണ്ടാവും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഷോപ്പ്ക്ക് പോവും ആഹ് രാത്രി ഒമ്പത് മണിയൊക്കെ ആവും പിന്നെ കുട്ടികളും ഞാനൊക്കെ ആയിട്ട് ആ ടൈമില്ല് ആ അതുവോളം ഇങ്ങനെ പിന്നെ എടക്കൊക്കേ ഉമ്മക്കെ വരും ഹസ്ബൻന്റിന്റെ ഉമ്മാക്ക് സുഖമല്ല അതുകൊണ്ട് വരാം വന്ന് നിന്നാൽ മതിയല്ലോ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുല്ലല്ലോ പക്ഷെ ആ പക്ഷെ സുഖല്ല. തീരെ വെയ്യ അപ്പൊ വരാൻ പറ്റില്ല പിന്നെ എന്റെ ഉമ്മ പിന്നെ വീട്ടില് ഉപ്പ മാത്രേ ഉള്ളൂ അപ്പൊ അവിടുന്ന് ഇട്ട് പോരാനും പറ്റ റ്റില്ല അപ്പൊ കൊഴപ്പല്ല നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള നിലക്ക് ഒരു നാല്പത്ദിവസ അല്ലേ.
ആഹ് ഞാനും എന്റെ മോളെ പ്രസവിച്ചിട്ട് പ്രസവരക്ഷല പോയി നിന്നെ എന്റെ കൂടെ എന്റെ ഹസ്ബന്റാ ണ്ടായിരുന്നെ.
ആഹ്
ആഹ നിക്കാൻ ആളില്ലഞ്ഞിട്ടല്ലേ ട്ടോ എനിക്ക് ആളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞമ്മുക്ക് അതെന്താ പറയാ. ഹസ്ബൻന്റിനും കൂടെ നിക്കണം എന്നാണ് ആഗ്രഹം അപ്പൊ എനിക്കും അത് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എന്താ പറയാം
ആഹ് അതെ ആണ് ഞമുക്ക് എല്ലാത്തിനും വിളിക്കാം പിന്നെ കുട്ട്യാക്കൊന്ന് എടുക്കാൻ ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞ്മൂന്നാമത്തെ. ഇതിനാണ് ഇപ്പൊ കുട്ടിനെ എടുക്കാനൊക്കെ ഒന്ന് പഠിച്ചത്. ഈ പ്രായത്തിലുള്ള കുട്ടിന്നെ
ന്റും എന്റെ രണ്ടാമത്തെ മോളാ രണ്ടാമത്താ അപ്പോം ഇതുവരെ കുട്ടികളൊന്നും എടുത്തിട്ടേല്ല അറിയില്ല ഇവളെണ് ഫസ്റ്റ് ടൈം അങ്ങനെ കാണുന്നത് ജനിച്ചപാടുള്ള കുട്ടികളെ ഞാന് മുപ്പത് ദിവസം അവിടെ നിന്നത് മുപ്പത് ദിവസം പുള്ളിക്കാരൻ തന്നെ ണ്ടായി അതോണ്ട് ന്താ പറയാ ഞാൻ പ്രസിവിച്ചു കിടക്ക ക്കാണ്ന്നള്ളതാണ് എനിക്ക് മൂത്ത മോളൊക്കെ പെറ്റപ്പോ ഭയങ്കര വിഷമായ്രുന്നു അന്നേരം നാട്ടിലുണ്ടായിരുന്നില്ല.
ആഹ് ആഹ് ലീവിന് വരുമ്പോ പിന്നെ ഫുൾടൈം ടൈമ്ണ്ടല്ലോ
ആഹ അപ്പൊ ആ ടൈമിലൊക്കെ വെച്ചാല് എന്താ പറയാ നമ്മ ക്ക് ഫോണും തരില്ല മോൾക്ക്പ്പോ ഏഴ് വയസായി അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആഹ് അതെയ് അപ്പൊ നമുക്ക് കിടക്കാൻ അങ്ങനെ കിടക്കാൻ പറ്റൂല ങ്ങനെ കിടക്കാൻ പറ്റൂല പിന്നെ പോരാത്തീന് കുട്ടി ഒന്ന് ചെറിങ്ങനെ മേലിഞ്ഞാ പാല് കുറവാണോ ആഹ് പാല് കുറവാണ് ഭക്ഷണം അങ്ങനെ കഴിക്കണം ങ്ങനെ കഴിക്കണം എന്താ പറയാ എല്ലാ ഭാഗത്തും ചുറ്റും നിന്നിട്ട് നമ്മളങ്ങനെ കൊത്തിക്കോണ്ടിരിക്കുംല്ലേ സത്തിയം
ന്നും കേക്കണ്ട നമ്മുക്ക് ഫ്രീടായിട്ട് ആഹ
സത്യം പ്രസവിച്ച് കെടക്കണ്ന്ന്ള്ള നമുക്ക് ആ ഒരു ഇത് തോന്നില്ല നമ്മള് എന്താ പറയാ ഒരു ട്രിപ്പിന് വന്നാ ഫീലാ നമുക്ക് എവിടെങ്കിലും പോകണന്ന് തോന്നിയാ പോവാം എന്തെങ്കിലും കഴിക്കണം തോന്നിയാ കഴിക്കാം അവിടെ ആവുമ്പോ എല്ലാം കഴിക്കുന്നതിന് സ്ട്രിക്റ്റാ അത് കഴിക്കാൻ പറ്റില്ല ഇത് ഇങ്ങനെ കഴിക്കണം അത് അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു എന്താ പറയാ ഭയങ്കര ബോറിംങ്ങ് ആയിരുന്നു ആ ഒരു എന്റുമ്മോ എനിക്ക് ചിന്തിക്കാൻ വരെ കഴിയില്ലായിരുന്നു അതിന് വേണ്ടി ഇത് ഞാൻ കെടന്നത് അവിടെ പ്രസവരക്ഷയിൽ ആ മുപ്പത് ദിവസം എന്റെ കൂടെ എന്റെ ഹസ്ബൻഡും ഉണ്ടായ്രുന്നു അതുകൊണ്ട് ഭയങ്കര കംഫർട്ട് ആയ്ന് അപ്പം മോളെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിലായിരുന്നാലും നമുക്കൊന്നും നോക്കണ്ട ആഹ അവര് ചെയ്തു അവര് അപ്പ നമുക്ക് മറ്റുള്ളവര്ടെത്ത് നമ്മക്ക് പറയാൻ ചെറിയരു ബുദ്ധിമുട്ടായിരിക്കും കരയോക്കെ ചെയ്താൽ ഒന്ന് നോക്കോ നോക്കി തെരോ എന്നൊക്കെ പറയായ്രുന്നു ഇതതൊന്നും വേണ്ട നിങ്ങള് നോക്കി എന്ന് പറഞ്ഞ കഴിഞ്ഞിലെ പിന്നെ അവര് തന്നെ വരും ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിന്റെ കരച്ചിൽ കേട്ടാ ഓടി വരും എടുക്കാനും നോക്കാനൊക്കെ ഓരോ എന്താ പറയാ സ്റ്റെപ്പയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷായാണ്
അതെ ഞാന് ഇവിടെ ഉച്ച വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഷോപ്പക്ക് പോകും പിന്നെന്റെ മൂത്തെ മോളുണ്ട് ഓളക്കെ കുറച്ചു നേരം ങ്ങനെ എടുത്ത് നടക്കും കുട്ടിനെ രാത്രി കുറച്ച് ടൈമില് കാരച്ചിലിണ്ട് അപ്പോ ഞാന് കുട്ടികരയുമ്പോേ ഏ പ്പോ പിന്ന ഫുട്ബോൾ നടക്കല്ലെ അപ്പൊ ചെലപ്പോ ഫുട്ബോൾ കണ്ടങ്ങനെ ഇരിക്കാവുയ് അപ്പൊ ഞാൻ പറിം ആ ന്നാ പിന്നെ കൊഴപ്പല്ല മറ്റേ ഉറങ്ങാണെങ്കി വിളിച്ചെണത്താനൊന്നാവൂല്ല ഇതിപ്പോ കൂട്ടി നെട്ത്തോന്ന് പറഞ്ഞിട്ട് കൊട്ക്കും കളിയണല്ലേ അപ്പൊ പിന്നെ ഉറക്കൊഴിച്ചിരുന്ന് കളികാണാ
ഉം
കോർചേരം കരയും
ആ അവിടെ ഇങ്ങനെ ഉഴിച്ചിലൊക്കെങ്ങനെ നല്ല ഉഷാറാണോ
ആഹ നല്ല ഉഴ്ച്ചില് ഉ നമക്ക് അതാണ് വീട്ട് വീട്ട്ത്തൊന്നുരുഴിച്ചിലല്ലല്ലോ ഇവിടുത്തെ ജെസ്റ്റ്ത്തെക്കാ അത്
ആഹ് വീട്ടന്ന് അങ്ങനെ തെ ഏസ്യൊക്കെ ഒര് മണിക്കൂറെങ്ങനെ റൂമില്ങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നട ക്കണം ഇതതൊന്നും വേണ്ട തേച്ചിണ്ടാണ്ട് കെടന്നാെറങ്ങാ
ആഹ് തേച്ചിട്ട് കെടന്നാെറങ്ങാ അത് ഏഴ് ദിവസം ആഹ് തേ ത് കാെർച്ചീസം തേപ്പ അത്കയ്ഞ്ഞിട്ട് ഏഴ് ദിവസം എന്താേ കിഴി കിഴി പൊടിക്കിഴി ന്നട്ട് കിഴി വെച്ച് കിഴി വെച്ച്ങ്ങനെ കുത്താ
തേപ്പേഴ് ദിവസം ണ്ടായ്ലാെണ്ണ തേ
അല്ല അല്ല തേപ്പ് എന്നുംണ്ട് അതിന്റെ
അതിന്റെ കൂടാ അതെ അതെ ആഹ് അങ്ങൻ തന്നെ എനിക്കുണ്ടായി പിന്നെ ലാസ്റ്റ് ഒരു വൺ വീക്ക് നവരത്തേപ്പ്ന്നർഞ്ഞ്ട്ട്
ആഹ് ന്നാ അവ്ട്ക്കെത്തീട്ടില്ല നവര ന്ന്ന്നോട് പർഞ്ഞു ആഹ് അതെയ്ക്കാരം ഏഴ് ദിവസം കിഴി ഏഹ് പൊടിക്കിഴി കഴിഞ്ഞു പിന്നെ നാരങ്ങ കിഴിന്ന് പർഞ്ഞിട്ട് അതൊരു മൂന്നീസം കഴിഞ്ഞു പിന്നെ സ്റ്റീം ബാത്തൊരു മൂന്നെണ്ണം കഴിഞ്ഞു ഇനി എന്താന്ന് ചോയ്ച്ച പ്പ ഇനി മഞ്ഞളാണ് അർഞ്ഞു അപ്പെന്താ ചെയ്യായ്ച്ചു അപ്പം ഫുള്ള് തേക്കും മഞ്ഞള്ന്ന് പർഞ്ഞ് ആങ്ങനെ അത് കഴിഞ്ഞിട്ട് ന്നോട് പറഞ്ഞു നവരണ്ട് ധാരണ്ട് അങ്ങനെയെക്കെന്താെ
ആഹ് എന്തൊക്കേണ്ട് ഓരോന്ന് ചെയ്യലും പിന്നെ അത്പോലെ ഭക്ഷണായ്ര്ന്നാലും വീട്ടില്ണ്ട് ഞാന് മോളെ മൂത്തമോളെ പ്രസവിച്ചട്ന്നെ എന്റെ വീട്ടിലാ അപ്പം ചെറുപയറ് ഇങ്ങൻത്തെ സാനങ്ങളൊക്കൊര് വല്ല്യ കിണ്ണം നെറച്ച് കൊണ്ടെത്തെരും എന്നിട്ട് മൂരികളൊക്കെ കഴിക്കുംപോലെ ഇങ്ങനെ കഴിക്കണം അള്ളോ കഴി ച്ച് കഴിച്ച് കഴിച്ച് എന്റെ റബ്ബേ എന്തെക്കേ ആവും
ആഹ് ഫസ്റ്റ്ത്തത്തിന് അല്ലെങ്കിലും ഓൽക്ക് പ്രത്യേക ഒര്താണ് വയറൊക്കെന്റെ വയറ് മുറ്യായ്ര്ന്നു കെട്ടീട്ട് ഇവിടെ ഞാൻ നല്ലഷാറായ്ട്ട് ബെൽറ്റാട്ട്ണ് കെട്ടൊന്നുല്ല ഞാന് ഇൻക്ക് ബെൽറ്റ് മതീന്ന് പർഞ്ഞു ബെൽറ്റ് ആഹ് ഞാന് ഊരല്ണ്ട് ഇന്നോട് ഇന്റെ ഹസ്ബന്റ് പറിം രാത്രി ഈ ഇത് കെ ഈ ഇത് കെട്ടോന്ന് അയ്ച്ച്ങ്ങാണ്ട് അൻക്കൊന്ന് ഫ്രീയായിട്ട് കെട്ന്നൂടെ അറിം ഹസ്ബൻ രാത്രി
ആവൂല അന്റെമ്മോ എത്രയോ എന്താ പറയാ അമക്ക് മനസ്സ്ന്ണ്ടല്ലോ അമ്മളേ തണ്ത്ത വള്ളം കോരി ഒഴിക്ക്ന്ന ഫീലായ്ര്ന്നു രണ്ടാമത്തെ പ്രസവം കയ്ഞ്ഞപ്പോ
ആഹ് ഏതായാലും എങ്ങെനെ ആയാലും ഒര് മൂന്ന് മാസംങ്ങട്ടായി കിട്ടണം കുട്ടിങ്ങട്ട് വല്
ന്ന്ർഞ്ഞാല് നമ്മള് മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് കെടക്കൂലല്ലോ വെയ്റ്റ് ഫസ്റ്റ്ത്തെ ഒര് മാസലേ ഭയ ആഹ് ഇന്റെത്പ്പ രണ്ട് മൂന്ന് കുട്ട്യാള മൂന്നാമത്തെ അല്ലേ മോളെ ഞാന്‌ന്റെ മൂത്ത മോളെ പ്രസവ്ച്ച്ട്ട് ഇന്റെ അ എന്തെക്കേര്ന്നു പട്ച്ചോനെ സ്റ്റെപ്പ് കേറാൻ പറ്റൂല സ്റ്റെപ്പ് എറങ്ങാൻ പ റ്റൂലാ അങ്ങൻത്തെ ഞാന് മോ രണ്ടാമത്തെ മോളെ പ്രസവ്ച്ച്ട്ട് സ്റ്റെപ്പെറങ്ങി പോവണം ഞമ്മ് ഞാനന്ന് റൂമിന്റെ താഴത്താണ് ഉഴ്ച്ച്ല് ആഹ് എന്നി
എനിക്ക് ഒര് നെല സ്റ്റെപ്പെറങ്ങണം ഉം
ആഹ് അത് തന്നെ ഇത് ഞാൻ വീട്ട്ല് വിൾച്ചറിയും അവ്ട്ന്ന് സ്റ്റെപ്പെറങ്ങ്യാ ഗർഭപാത്രം തേ വീണ് പൊർ ത് മാറ്റണ്ടയ്ന്
ശെരിക്കാ കെട്ട്ന്ന കാര്യം തന്നെ നിർ നിബന്ധള്ളതല്ല അതൊന്നും കെട്ടിയിട്ടൊന്നും നമ്മള വയറൊന്നും കൊറയാം പോണില്ല. നമ്മള് എക്സസൈസ് എടുത്തിട്ട് കൊറഞ്ഞാ മാത്രേ കൊറയുള്ളൂ. കെട്ടുന്നതൊക്കെ വെറുതണത്രെ.
എന്റുമ്മോ ആലോയ്ക്കാൻ വയ്യൂല്ല അതൊന്ന്
ഏ.
പി ആഹ്, ആ ശരി എന്നാ ആ ഓക്കെ, ഓക്കെ.